ഹലോ
ഹലോ കേൾക്കണില്ല്യാ
ആ കേൾക്കാം ചായകുടിയൊക്കെ കഴിഞ്ഞോ
ഇതാ വൈകിട്ടുള്ള ഓരോ ജോലിയില്
ഉം വൈകിട്ട് ഫുഡ് ഇപ്പ റെഡി ആക്കുവോ വൈകിട്ടത്തേക്കുള്ള
അങ്ങനെയല്ല കുട്ടികള് സ്കൂളട്ട് വരുന്ന ടൈമിലേ അവർക്ക് ചായേ കൂടെ എന്തെങ്കിലൊക്കെ ഒരു ഇത് വേണം
ആഹ് എത്തിയിട്ടില്ലേ മക്കള്
ആഹ് എത്തി ദാ അതിന്റെ ചായ കൊടുക്കണ തിരക്കീന്നാ അപ്പ അത് കഴിഞ്ഞപ്പോ അങ്ങനെ ഒന്ന് ഫ്രീ ആയപ്പോളെ
ആ അത് ശരി ഞാന് ഉം ഉം ഞാൻപ്പോ മെസ്സേജിട്ടപ്പോ പിന്നെ ചായ ഉണ്ടാക്കി കൊണ്ട്ക്കുമ്പോഴാ വിളിച്ചതെ മെസ്സേജ് ഇട്ടത് അപ്പൊ പിന്നെ ചായ എന്നിട്ട് ടേബിൾമ്മെ കൊട്ന്നക്കാൻ വേണ്ടീട്ട് അതാ രണ്ട് മിനിറ്റ് വൈകിയത്
ഞാന് രണ്ടാളുണ്ട് എനിക്ക് സ്കൂൾന്ന് വരാന്
അത് ശരി
അപ്പൊ അവര് വന്ന് അവർക്ക് ഇതേമാരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി റെഡി ആക്കി അങ്ങ് വെച്ച് കൊടുത്താല് ഒല് എത്തണങ്ങ നാലേ മുക്കാലാകുമ്പോത്തിനെത്തും അപ്പൊ അതൊന്ന് റെഡിയാക്കി കൊടുക്കണ പണിയാണ് അപ്പ ഫ്രീയായപ്പ ഞാനൊന്ന് വിളിച്ചോക്കാന്ന് വിചാരിച്ച്
അത് ശെരി എന്നും ഇങ്ങനെ പലഹാരം ഉണ്ടാക്കോ
ആഹ് ഞാൻ അങ്ങനെ പൊരിക്ക്‌ണ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കൂല എണ്ണ മയത്തിന്റെ അങ്ങനെ ഒന്നും കൊടുക്കൂല
ആഹ് പിന്നെ എന്താ ഉണ്ടാക്ക
ഞമ്മളീ ചെറുപയറോ അല്ലെങ്കിൽ മുതരേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങീട്ട് ശർക്കരേം തേങ്ങൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ ഇണ്ടാക്കി വെച്ച് കൊടുക്കും ആഹ് മറ്റേത് ഈ പലഹാരങ്ങളൊക്കെ കൊടുത്താല്
ആഹ് അത് ശരിയാണ് ദിവസോം ഈ എണ്ണപലഹാരം ഇങ്ങനെ കഴിക്കുന്നത് ഇത്ര നല്ലതല്ലല്ലോ
ആഹ് ഇതാവുമ്പോ പിന്നെ പ്രശ്നല്യല്ലോ
ആരോഗ്യത്തിന് നല്ല
ഉം അപ്പൊ പിന്നെ അതിമ്മേ നിക്കും എന്നൊന്നും ഉണ്ടാക്കൂല ഇടക്ക് ഇങ്ങനെ ഉണ്ടാക്കും പിന്നെ പഴം എന്തെങ്കിലും പഴുത്തത് ഉണ്ടെങ്കില് അങ്ങനെ എന്തെങ്കിലും കൊട്ക്ക
ക്കെ വാട്ടി കൊടുക്കോ
ആഹ് ചില ടൈമിൽ അങ്ങനെ ചെയ്യും അല്ലെങ്കില് അവര് വെറുതെ ഇങ്ങനെ തിന്നും ഞമ്മള് ഞങ്ങക്ക് കുറച്ച് തോട്ടം ഇതൊക്കെ ഉണ്ട് അപ്പോ അങ്ങത്തെ പഴാ ഞാൻ ഉദ്ദേശിച്ചത് കടേന്ന് വാങ്ങ്ണല്ല ചെറുപഴം ഉണ്ടാവൂല്ലേ ആഹ് അത് കൊലേലെ പഴുത്തത് ഉണ്ടെങ്കില് അന്ന് പിന്നെ കടിയൊന്നും ഉണ്ടാക്കൂല
ആഹ് അതാകുമ്പോ പി
എ അയിമ്മ പോയിങ്ങനെട്ക്ക ഒന്ത്
ആഹ് കോലേമ്മേന്നെന്നെ എടുത്ത് കഴിക്കും വായക്കൊലേമ്മേന്ന് ഉം
അപ്പൊ പിന്നെ അന്നത്തെ ദിവസങ്ങളില് കടി ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല ഒന്നും ഇല്യാത്ത ദിവസങ്ങളില് ഞാൻ ഇതേമാരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചൊട്ക്കും
ആഹ് ദിവസം എന്തെങ്കിലും കുട്ട്യോക്ക് ഒന്ന് കൊടുക്കും വേണല്ലോ വ
ആഹ് അയിക്കൂടെ ഒരു ചെറിയ ആളുണ്ട് എൽ കെ ജീല് പോണ ഇണ്ട് കേറിയിട്ട് വീട്ടിന്റെ മുന്നാരത്തെത്തി ഇങ്ങോട്ട് കേറുമ്പതന്നെ ചോയിക്കും ഇന്നെന്താന് ചോയിക്കും
ആ നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെ തന്നേർന്നു വെരുംന്തേര് എന്തെങ്കിലും അത് അന്ന് വല്ല അവല് കൊയച്ചതോ അതും ഇതും ഒക്കെ കിട്ടുമ്പത്തന്നെ നമുക്ക് ഭയങ്കര സന്തോഷ
ആഹ് അപ്പൊ ഞാനാ ചോദ്യം കേട്ടാതന്നെ നിക്കറിയ വര് ന്ന നേരാകുമ്പോത്തിന് ഒക്കെ റെഡിയാക്കി വെക്കണതാണ് പിന്നെ ചെറിയ മക്കളല്ലേ ഇനി അധവ ഒരു ദിവസം ചോയിച്ചിട്ട് കിട്ടീലെങ്കി പിറ്റേ ദിവസം പോവാൻ നേരത്തനയ്ക്കാരം അതിന്റെ ഇത്
പ പരാതി പറച്ചില്ലല്ലേ
ആഹ് അത് പിന്നെ മടിയും കാര്യങ്ങളും ഇതൊക്കെ വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഏതായാലും ഓല് പറയണന്നെ ഒറ്റക്ക് ഇങ്ങനണ്ട് പോവും
ഉം എത്ര മക്കളാ
എനിക്ക് നാലാളാണ്
എന്ത്‌ട്ട്യോളാ
രണ്ട് പെണ്ണും രണ്ടാണും
അത് ശരി മൂ എനിക്ക് രണ്ട് ആണ്കുട്ട്യോൾ
ആഹ് എനിക്ക് എന്റെ പെൺകുട്ടികൾ ഇവിടെ ഇല്ല്യ ഓല്ണ്ടെങ്കി പിന്നെ ഞമ്മക്കൊരു ഹെൽപ്പാണ്
കല്യാണം കഴിഞ്ഞോ
അല്ല ഓല് പഠിക്ക്ണോട്ത്ത് ഹോസ്റ്റലാണ്.
ആഹ് ശരി എന്തിന് പഠിക്ക്ന്ന്
ഉം ഒരാള് നേഴ്സിങ്ങിനാണ് ഒരാള് പ്ലസ് റ്റൂനാണ്.
ഉം പ്ലസ് ടുന് ഹോസ്റ്റ ആ പ്ലസ് ടു ഹോസ്റ്റല്ന്നാ
അത് പ്ലസ് ടു മാത്രല്ല അതിന്റെ കൂടെ ഞങ്ങള് ഈ ഒരു വഫിയന്റെ കോഴ്സ്ണ്ടാവൊല്ലോ അർയോന്നറീയില്ല വാഫി വഫിയാന്നൊക്കെ പറിണെ
ഉം അയ്ത് അറബിക്കിന്റെ
ആഹ് അതെ അറബിക്കിന്റെ
ഉം ഉം
ആഹ് അപ്പതും പ്ലസ് റ്റും കൂടി ഒന്നിച്ചിട്ട് പഠിക്കണാണ് അപ്പ അത് ഹോസ്റ്റല്ല് നിന്ന് പഠിക്കണം.
ആഹ് ആഹ്
എവടെ ഓല് രണ്ടാളും വീട്ടിലിണ്ടങ്ങ എന്തെങ്കിലൊക്കെ ഒരു കായി സഹായത്തിന് ആരെങ്കിലൊക്കെ ണ്ടാവു ഇത് നമ്മള് ഒറ്റയ്ക്കന്നെ ഒള്ളൂ പിന്നെ ചെർത് രണ്ടാമ ക്കളാണ്
ആഹ് മൂത്തവര് എത്രല്ല
മൂത്തോന് ഏഴാം ക്ലാസ്സില്
ആഹ്
ആങ്കുട്ട്യേളായതൊണ്ട് പിന്നെ പെങ്കുട്ട്യേളായിരി അകത്ത്ക്ക്ള്ള ഓരോതിനൊന്നും കി ട്ടൂലല്ലോ അവരെ
ഒര് ഗ്ലാസങ്ങട്ട് മാറ്റിവെയ്ക്കൂല
ആഹ്
ഉം
ആ അപ്പ അവരെ കാര്യങ്ങളൊക്കെയിട്ട് ഇങ്ങനെ നടക്കും ങ്ങക്ക് അവടെ മഴെതൊക്കെണ്ടോ?
ആഹ് ഇപ്പൊ ഇന്ന് കൊർച്ചൊരു ഒലർച്ചണ്ട്.
ങ്ങളെവ്ടെണ്
ഏ എർണാകുളം
ആഹ്
ങ്ങളേടെ മൽപ്പറാ
ആഹ് ഞങ്ങള് മലപ്പാെറം
ഉം
ഞങ്ങക്ക് മഴക്ക് കെറവൊന്നുല്യ
ആഹ് ഇന്ന് കൊർച്ചൊര് കൊറവ്ണ്ട്
രണ്ട് മൂന്ന് ദിവ്സായിറ്റ് മഴെന്നേണ്
ഉം
ഞാൻ പറ്യ ഇങ്ങനെ മഴക്കെ ആവുമ്പള് കുട്ട്യോളെ യൂനി ഫോമും കാര്യങ്ങളൊക്കെ ഒണങ്ങി കിട്ടാനും ഒര് യാതി ഒര് ചടപ്
ആഹ് ഒര് വല്ലാത്ത സ്മെല്ലാവും ഡ്രസ്സ് ശര്ക്കും ഒൺങ്ങി കിട്ടീലെങ്കില്
നഞമ്മള്പ്പാെ എത്ര കംഫേട്ട് താക്കീട്ട് ചെയ്താലും അത് നല്ല ഒണ ക്കായ്ട്ടില്യാന്ണ്ടെങ്കില് ഒര് ഇത് വെരും ഉം
ഉം വൃത്തി ഞമ്മെക്കൊര് ഇട്മ്പാെര് ബുദ്ധിമുട്ട് തോന്നും
ആഹ് മറ്റേത് ഞമ്മള് എത്ര വാഷ് മിഷീൻല്ട്ട് ഒണക്കിയാലും നമ്മള് പൊർത്തൊന്ന്ട്ട് വെെല് ചൂടാെള്ളിയാല് അതൊരു വേറൊരൊൺക്കെന്നേ ഇത് തണപ്പായ കാരണം ഫാനും ഉപയോഗിക്കാൻ പറ്റൂല ഇന്നാലും ഉം ആൾക്കാര് കെട്ക്കാത്ത റൂമില് ഞാനയല് കെട്ടിങ്ങാണ്ട് ഫേ ട്ടക്കലാ അല്ലാതെപ്പൊ ഒണങ്ങി കിട്ടണ്ടെ പൊർത്ത് മഴ ഇങ്ങനെ നിട നിർത്താതെ പെയ്യുമ്പളേയ് അകത്ത്ക്കും ഒര് കിനിവ് മാരിയാണ് അതില് പാെ ഒര് ബുദ്ധിമുട്ട്ള്ളത് അതെ വാഷിംഗ് മെഷീൻല് ഒണ ക്കും ഇന്നാലും ഒര് ഉം കിനിപ്പ് മായിരി ഇണ്ടാവാെല്ലോ
അത് ക് ആഹ് ഒര് കിൺപ്പ് ഇണ്ടാവും
ആഹ് അത്ങ്ങനെ കാറ്റാെണ്ട് ഒന്നണ്ട് വാെലർന്നാല് റെഡൈക്കോളുംന്ന് വിജാര്ച്ചിട്ട്
ആഹ് ഇന്ന്പ്പാെ അത്പോലെ തന്നെ രാവിൽതെന്നെ ഇമ്മ മിഷീൻല്ട്ട് മിഷീൻലിട്ട്കാണ്ട് പിന്നെ കൊണ്ടെടാൻ നോക്കി ആണ് കൊണ്ടെടല് താെടങ്ങിയതും അപ്പണ് മയപെയ്ത്
ആഹ് പൊർത്ത്ക്ക് ഇപ്പ ഞാൻ ഇടലെന്നെല്യ കാരണം അത് നോക്കി നിക്കണം കാരണം ഞമ്മള് കൊണ്ടാേയി ട്ട്ഇങ്ങണ്ട് തിരിഞ്ഞ് ഇങ്ങണ്ട് എത്തുമ്പോത്തിന് മയ ചാറും പിന്നെ അതാെന്ന് ഇങ്ങണ്ട് ഇട്ത്താെന്റാ പിന്നെ വെെലിന്റെ ഒര്ഇത് കാണുമ്പൊ അങ്ങണ്ടെന്നെ കൊണ്ടാേവാ
ആഹ് ഇതൊരു കുട്ടിക്കളി എത്തിക്കെണ്ടി വെരും ഇമ്മ ഇന്ന്ട്ട്
പിന്നെ വേറാരേലും ഇണ്ടങ്ക കൊഴപ്പല്യ ഇത് ഞമ്മളെന്നെ എല്ലാ ജോലം ചെയ്യണ്ടെ കയ്യെത്തെണ്ടെ
ആഹ് ആഹ്
അപ്പൊ പിന്നെ ദേഷ്യം പുടിക്കും
ആഹ് ഞങ്ങളാണ്ന്ന് ഇണ്ടെങ്കി ഡ്രസ് ഇത് മോൺള് കൊണ്ടാേയി ഇടല്ലേ അപ്പൊ സ്റ്റെപ്പ് ക് കേറി ഓടി ചെല്ലണ്ടേ സ്റ്റയർ കേസ് കേറി ഓടണ്ടേ അപ്പൊ പിന്നെ അങ്ങനെ മയന്റെ ഇത് കാണുമ്പാെ പിന്നെ പാെർത്ത്ക്ക് ഇട്ത്ത് ഇടൂല സ്റ്റയർ ഗേസിന്റെ അവ്ടെ കൊറച്ച് സ്ഥലണ്ടേ അപ്പൊ അവെടെങ്ങനെ കാെറച്ച് വിര്ച്ചിടും
അങ്ങനെ എന്തെങ്കിലൊക്കെന്നെ ചെയ്യണ്ടെരും മഴ മാറാേളൊക്കെ
ഉം പിന്നെ അധികംന്ന്ട്ട് പിന്നെ എന്താന്നാ വൈക്ന്നേരം വാഷിംഗ് മിഷീൻല് ഇടാള്ളത് ഇടും കെബു കല്ല്മ്മകാേയി ആൾക്കാരും വെയ്യല്ലെ ഈ മഴയത്തേ അപ്പൊ ഒന്ന് ട്ട് പിന്നെന്താ കാട്ടാന്നാ ഡൈനിഹാൾ ല് ങ്ങ് കസേരീലൊക്കെ ഇണ്ട് വിരിച്ചിടും
ഇപ്പൊ പണ്ടത്തെരി ആരും കല്ല്മ്മക്കങ്ങനെ വെല്ലാതെ പോവൂല്യ അപ്പൊക്കെ ഈ മിഷീൻല്
മിഷ് ആഹ് മെഷീൻലെന്നെ പിന്നെ പെ പുതിയ ഡ്രസ്സൊക്കെ ഇണ്ടെങ്കി മാത്രേ പുതിയ ചുരിദാറൊക്കെ ഇമ്മക്ക് വാഷ്
ആഹ് ഞാനും തന്നെ നമ്മളീ ഫംഗ്ഷനൊക്കെ കല്യാണങ്ങള് അങ്ങൻത്തെ പരിവാടികൾകാെക്കെ പോണെ ഡ്രെസ്സ് കല്ലും മുത്തൊക്കെള്ളെ എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കില് അതൊന്ന് ബക്കറ്റിലൊക്കെ ഒന്ന് പഴ്ത്തി വെച്ച്കാണ്ടാെന്ന് ഊരി ഇട്ക്കാ നെല്ലാതെ
ആഹ് അങ്ങൻതന്നെ ഞാനും ചെയ്യല് ആഹ് പിന്നെ ഈ അൽക്കാൻ പോക്ക് എന്താന്നാ ഞമക്ക് ഈ തൊടപ്പ് അ അട്ക്കളീല് ഉപയോഗിക്ക്ണ താെട് പ്പ് നമ്മള് നെരം തൊടക്കണ തൊടപ്പ് അങ്ങനെ തീരൊക്കെയാണല്ലോ അത് ന്നിട്ട് ഞങ്ങളെന്താ കാട്ട്ന്നാ ഒന്ന് സോപ്പില് പുയുങ്ങും ഈ എണ്ണമയം ഇതൊക്കെ ഉണ്ടാവല്ലോ എന്നിട്ട് അങ്ങനെ അലക്കലാ രണ്ട് മൂന്നല് ദിവസം കൂടുമ്പോ അങ്ങനെ മറ്റേ നമ്മളീ സോപ്പ് മാത്രം ഇട്ട് കണ്ട അലക്കുമ്പോ വൃത്തിയാകൂല ഈ എണ്ണമയം
ഞാാന് എടക്ക് മോന്റെ തോർത്തൊക്കെ അങ്ങനെ ചെയ്യും, കാരണം അവര് നല്ല പോലെ ഒലിമ്പും ഉണ്ടാക്കൊന്നും ല്ലല്ലോ.
ആഹ് ആഹ്
അവരൊരു ബക്കറ്റിലിട്ടോണ്ട് വന്ന് പിയിഞ്ഞു കൊടുന്നിടുന്നയല്ല അപ്പൊ ഞാന് എടക്ക് ആഴ്ചയിലൊരീസയെങ്കിലും ഒന്ന് അങ്ങനെ സോപ്പിട്ട് പുയുങ്ങിയിട്ട്
ആഹ് ഈ അടുക്കളയില് നമ്മള് ദിവസം ഉപയോഗിക്കണത് അങ്ങനെയാവുല്ലോ അപ്പൊ രണ്ടീസെടുക്ക ക്കും, രാവിലെ എടുത്ത ചെലേ ദിവസങ്ങളിൽ വൈകുന്നേരം ആവുത്തേനായിട്ട് എണ്ണമയം കയ്യിലുണ്ട്.
ആഹ് അടുക്കളേല് മ്മള് പണിക്ക് ഉപയോഗിക്കുമ്പോ എണ്ണ അവിടേം ഇവിടേക്കെ ആയി
ഉം ഉം തൊടപ്പ് പിന്നെ അത് പിന്നെ നമുക്ക് കൈയിൽ എടുക്കാൻ തന്നെ തോന്നൂല, അത് പിന്നെയങ്ങട്ട് മാറ്റി പിന്നെ വേറെ എന്നിട്ട് പിന്നെ ചെലേ നേരത്ത് തൊടക്കാൻ നോക്കുമ്പോ ഒരു ബക്കറ്റ് ഉണ്ടാവും. ഇതൊക്കെ കൂടി എവിടുന്നണ്ടാവണേന്ന്‌റയും ഞങ്ങള്
അങ്ങനത്തേനു ക്ക് മോന്റെ ചെറിയ വലുപ്പം കുറഞ്ഞ കോട്ടന്റെ ടീഷർട്ട് ഇത് അങ്ങനത്തൊക്കെ ഉണ്ടാാവുമല്ലോ
ആഹ്
അതൊക്കെ മാറ്റിവെക്കും.
ആഹ് പക്ഷെ ഈ കോട്ടന്റെത് ഭയങ്കര ഇതാാണ് പെട്ടന്നീ എണ്ണമയൻ പിടിക്കും ഉം തൊടക്കാനേ ആഹ് ആഹ് ന്നിട്ട് പിന്നെ ഞങ്ങള് ന്നിട്ട് അതികം ഈ ചെറിയ ടർക്കി മോഡലുണ്ടല്ലോ അങ്ങനത്തെയാ എടുക്കല്. പിന്നെ ചെറിയ നമ്മളെ പയ തോർത്തുണ്ട്, അതൊക്കെ ആകുമ്പോ പിന്നീ മറ്റ് റ്റത് ആഹ് സ ആഹ് അ അത് അത് അതെടുത്തെക്കും. അതുപോലെ പിന്നെ ഈ കുട്ട്യാളെ ചെറിയ ടീഷർട്ടും ഇതൊന്നും എടുത്തിട്ട് കാര്യല്ല കോട്ട വെറും കോട്ടന്റെതാകുമ്പോ പെട്ടെന്ന് വൃത്തിയേടാവും, അതെടുക്കൂല.
ആഹ് നമുക്ക് തുൊടക്കുമ്പോ വെള്ളം ഒലരാനൊക്കെ നല്ല സൂപ്പറാണ്, പക്ഷെ
ഉം
വൃത്തിയാക്കാനാണേ ഈ കരം പണി.
ഉം പിന്നെ നെലാണെന്നുണ്ടെങ്കി നമ്മള് ബാത്ത് ടവ്വലുണ്ടല്ലോ വല്ത്. അങ്ങനെ അയിന്റെ പയേത് ഇടുക്കും, ഒരു വാത്ടവ്വൽ നമ്മക്ക് രണ്ടെണ്ണം ആക്കി മുറിച്ചാലോ ന്നിട്ട് അങ്ങനെ എടുക്കും, മറ്റേ ഈ മോപ്പ്നിക്ക് ഇഷ്ടല്ല. ഇപ്പയെ ഒരു രണ്ടും ഉം മോപ്പ് വാങ്ങീട്ട് ഒരു ദിവസട്ടെ ഞാൻ ഉപയോഗിച്ചക്ണ്‌ എനിക്കിഷ്ടാവേലാ. ആഹ് മോപ്പ് അതാണ് നമുക്കൊരു കൊറച്ച് ഏരിയൊക്കെണ്ന്നുണ്ടെങ്കി അത് ചെയ്യാ ഇത് കുറച്ച് ഏരിയ കൂടുതലുണ്ട് അതൊക്കെകൂടി മൂപ്പറ്റ് ആഹ് രണ്ടെട്ടം മറ്റൊണ്ട് വൈപറിട്ടു തൊടക്കണതിനെക്കാട്ടിലും സമയം എരട്ടി വേണം ഉം ആഹ് മറ്റേ ഞാൻ വല്ല്യ വൈപ്പറാണേ, അപ്പൊ ഒരു ടവ്വലിട്ട് ദാണ്ടേ ഇങ്ങനെ വലി ച്ച് വേഗങ്ങട്ട് തുടച്ച് അരമണിക്കൂറോണ്ട്‌ പരിപാടി കയും. മറ്റേത് രണ്ട് മണിക്കൂറു കഴിഞ്ഞാലും തീരൂല ഉം എല്ലാരും ഏഹ് മ് ന്റെ മൂത്തശ്ശിയൊക്കെ പറയും അതോണ്ട് എളുപ്പാണ് ന്ന് മോപ്പൊണ്ട്. അവർക്ക്ത് എളുപ്പാണര് അത് വാങ്ങിയാ അ അവര് അവര് പറഞ്ഞുകാണ്ടാണ് ഞാൻ അത് വാങ്ങിയത് പക്ഷെ എനിക്കത് പറ്റിയേല. വെറുതെ ആ പൈസ വെറുതെ കളഞ്ഞ് ആയിക്കോട്ടെ എന്നാ ശരി.
എ